ഹലോ?
ലോ.
ഹലോ കേൾക്കാമോ ആഹ് കേൾക്കാമോ എനിക്ക് കേൾക്കാം
ആഹ് അഹ് കേൾക്കുന്നുണ്ടാ അഹ്
ആഹ് കേൾക്കാം കേൾക്കാം ആഹ് ഇപ്പ കേൾക്കാം
ആഹ് പർഞ്ഞോ എന്ത ഇണ്ട് ന്നെ വിശേഷം അഹ് പിന്നെന്തുണ്ട് വിശേഷം
വിശേഷം സുഖായിട്ടിരിക്കുന്നു
ആ പിന്നെ ആ ഹലോ പറഞ്ഞോ പറഞ്ഞോ
മഴയുണ്ടോ
ആ മഴ രാവിലെ ഇണ്ടായിരുന്നു ഇപ്പില്ല അങ്ങനെ അങ്ങനെ ആ ഒര് പന്ത്രണ്ട് മണിവരെ ആ ആ ആ
മഴക്കാറ് ഇണ്ട് രാത്രി ചെലപ്പ പെയ്യും
ഉവ്വ ഉവ്വ ചായ കുടി
എത്ര കുട്ടികളുണ്ട് ആ കഴിഞ്ഞു കുട്ടികളൊക്കെ എത്രയിണ്ട്
ഉം രണ്ട് പിള്ളേര് രണ്ട് കുട്ടികള്
അതെ ആ ആ
അവിടെ? അവിടെ എത്ര കുട്ടികളുണ്ട്?
ആ ഇവിടെ എനിക്ക് രണ്ടു പെൺ കുട്ടികളാ. രണ്ട് കുട്ടികള്. അല്ലല്ല കല്യാണം ഒക്കെ കഴിഞ്ഞ്. രണ്ട് പേര് കല്യാണമൊക്കെ കഴിഞ്ഞ കുട്ടികളാ.
ഓ അതെയോ ഉം ഉം
എനിക്ക് ഉവ്വ ഉവ്വ ഞാൻ ഇച്ചിരി
പിന്നെ എതാണ് ജോലിയുണ്ടോ
ഇല്ലല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല വീട്ടിതന്നെ ഇണ്ടല്ലോ ഇഷ്ടംപോലെ ജോലി എടുത്ത തീരാത്ത ജോലി
ഓ പറമ്പൊക്കെ ഉണ്ടോ?
ആ ഇല്ല അധികം പറമ്പോന്നുല്ല നമ്മൾക്ക് അത്യാവശ്യം ഒള്ളതൊള്ളു.
ഉം ഉം എന്താ വ വൈകിട്ട് എന്താ കറി
കുട്ടി ആ വൈ ട്ട് ഇവ ബീഫ് വെച്ചതിണ്ട് ചോറും ബീഫ് വെച്ചതുമുണ്ട് പിന്നെ ചപ്പാത്തി ഇത്തിരി വേണെങ്കി ഇത്തിരി ഇണ്ടാക്കണം
ഉം ഉം
പിന്നെ
പിന്നെ ആ എന്തെങ്കിലും കൃഷിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? വീട്ടില്
ഈ മുളകും തക്കാളി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം മുളകും, തക്കാളിയൊക്കെ
അവിടെ എന്താ മെയിനായിട്ട് കൃഷി
ആ ഇവിടെ കൃഷിന്ന് പറയാനായിട്ട് കപ്പ അങ്ങനെയൊക്കെയള്ള കൃഷികളുണ്ട് വാഴ അങ്ങനെയൊക്കെ. നമ്മുക്കിപ്പ ഇവിടെ നമ്മളുടെ വീ വീട്ടില് അങ്ങനെയൊക്കെയണ് മുളക്, വഴുതന, അങ്ങനെ അത്യാവശ്യം. കുറച്ച് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് കുറച്ചൊക്കെ വാങ്ങിക്കും വീട്ടിൽ ഇണ്ടാവണ ഇപ്പൊ തക്കാളിയൊക്കെ തീർന്ന് അപ്പൊ വാങ്ങിക്കും ഞാൻ അത് റെഡിയായി വന്നിട്ട് വേണം തൈയെക്കെ
ഓ ഈ കറി ബിഫൊക്കെ എങ്ങനെയാ കറി വെക്കുന്നന്ന് പറഞ്ഞ
കറി വെക്കന്ന് വെച്ചാ ബീഫ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും പിന്നെ എന്തിട്ടാ നമ്മുടെ ഗരം മസാലയെക്കെഇട്ട് ഇങ്ങട്ട് തിരുമ്പിയിട്ട് ഒന്ന് വേ വേവിക്കും ഒന്ന് ഒരു വിസിലേറ്റും അന്നട്ട് പിന്നെ ആ നമ്മ സവാളയും, എല്ലാ സാധനങ്ങളും ഇട്ട് വഴറ്റിയിട്ട് മറ്റുള്ള ഉള്ളിയും പിന്നെ നമ്മ എന്തിട്ട പച്ചമുളകും, ഇഞ്ചിയും അതൊക്കെ കൂടൊന്ന് ക്രഷ് ചെയ്തെടുക്കുവല്ലോ? അതുമൊക്കെ കൂടെയിട്ട് വഴറ്റി റെഡിയാക്കിയിട്ട് പിന്നെ ആ പി പിന്നെ നമ്മുടെ മല്ലിപ്പൊടി മുളകു പൊടി മഞ്ഞൾപ്പൊടിയൊ കഇട്ട്അതും ഇട്ട് പിന്നെ മസ മസാലയൊക്കെ ഇങ്ങനിട്ട് റെഡിയാക്കിട്ട് അത് ഇട്ട് ബീഫും കൂടെ അതിന്റെ അകത്തിട്ടും കയിട്ടും പിന്നെ അതീൽ നല്ലോണം ഉരുളിയിലോ ചീനിചട്ടിയില് നല്ലോണം അരി വേവിച്ചെടുക്കും അപ്പ നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ടാവും അങ്ങനെ ചെയ്യും
പിന്നാ ഈ ഞങ്ങക്ക് ഇവിടെ കൃഷിന്ന്ച്ചാ കാപ്പി കുരുമുളക് കൊക്കോ ഏലം ജാതി കൊടംപുളി അങ്ങനെയുള്ള കൃഷിളാ ഉം
ആ ആ പറമ്പ് വേണാ അയ്നൊക്കെ നല്ലോണം കൊടംപുളി ഇല്ല ഇവടെ ഇല്യ ഇവടെ നമ്മ ഇടെ ഈ വീട്ടിലില്ലാ എവി അട്ത്ത് ടുത്ത് അടുത്തൊക്കിണ്ട് അവിടെന്ന് വാങ്ങും
ഓ
ഒണങ്ങിത് നമ്മൾക്ക് പിന്നെച്ചാ പത്ത് സെന്റ്ള്ളൂ അതിന്റെ ഉള്ളി തന്നെ വീ തന്നെണ്ട് അപ്പൊ പിന്നാ ഒള്ള ത് നമുക്ക് കുറച്ചേള്ളൂ ല്ലാ സ്ഥലേ പിന്നാ അപ്പോ അതിന്റാത്ത് അത്യാവശ്യം എന്തെങ്കിലും വാഴ അങ്ങനെക്കെള്ളത് അത്രേ പ റ്റുള്ളൂ നമുക്ക്
കൊടംപുളിന്ന് ഞങ്ങക്കിവടെ ഞങ്ങക്ക്‌വിടെ കൊടംപുളിണ്ട് അത് ഞങ്ങള് ഒണക്കണത് നമുക്ക് മഴക്കാലത്താണല്ലോ കൊടംപുളി ഇണ്ടാവുന്നത് ശരികം
ആ അതെന്നെ അതെന്നെ അപ്പ ഇങ്ങനെ പറം കെട്ടൂല്ലേ ഇങ്ങനെ തട്ട്പോലെ ഇണ്ടാക്കീട്ട് ആ തട്ട്പോലെ ഇണ്ടാക്കി പൊകയൊക്കെ കൊടുക്കണ്ടേ
അതുംമല വെറകൊത്തിരി വേണം ഈ സംഭവത്തിന്
ആ അതെന്നെ ശരിയാണ്
വെറക് വേണം മഴക്കാലത്തായോണ്ട് നമുക്ക് ഒത്തിരി പൊക വരും.
ആ ഉവ്വാ
പൊകയാണ് വേണ്ടത്. എന്നാലും നമ്മള് വിറക് വെച്ച് ഈ തടി കഷ്ണൊക്കെ ഇ ഇട്ടു പൊകയ്ക്കും.
ആ ആ
മ് പൊകപ്പര പോലെ ഞങ്ങ ഇണ്ടാക്കിട്ടുണ്ട്.
ങ ആ ആ ആ
പിന്നെ
ആ നമ്മുക്കൊരു വരു വരുമാനാള്ളത്.
ആ വരുമാനാണ് പക്ഷെ ഇവ ഇവടെ നമുക്ക് ആ സീസൺ ആകുമ്പോ വെല കൊറവാ നമ്മള് കഷ്ടപ്പെടണത്രേന്നെ നമക്ക് റൈയിറ്റ് കിട്ടില്ലാ.
ആ കിട്ടൂലാല്ലേ ആ ആ ആ അപ്പം പാടെണത്.
നല്ല കഷ്ടപ്പാട് ഉണ്ടായികൊണ്ടിരിക്കുവാ
ആ പിന്നെല്ലാണ്ട് നല്ല കഷ്ടപ്പാണ്ട് ഒടെക്ക്യാ ആ ഒടച്ച് പൊളിച്ച് എടുത്തിട്ട് അയിന്റെ കുരു കളഞ്ഞെടുത്ത്- ക്കാണോ നല്ല കഷ്ടപ്പാടെണ്ട്
പിന്നാ അത് പോകാക്കനെ തന്നെ അത്‌ തിരിച്ചും മറിച്ചും
ആ ഉവ്വാ ഉവ്വാ
ആ അങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ജാതിക്ക ഇവിടെ ഞങ്ങക്ക് കൊ കൊറവാണെന്നാലും ആയി വരുന്നുണ്ട് ജാതി-
ജാതി പിന്നെ
കൊടംപുളി ഏലം
ആ ആ ആ ആ
പിന്നെ ഏലത്തിന് നമ്മള് നല്ലാ അങ്ങോട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടും നല്ലാ പരിചരണം വേണം
കിട്ടും അതെന്നെ ഇവടന്നും അതൊന്നും ഇല്ല ഏലം- അതൊന്നും ഇവടെ കൃഷിയില്ല
പിന്നെ കൊക്കൊണ്ട്
ഉം ഉം ഉം
പിന്നെ ഞങ്ങള് കൃഷി ചെയ്യുന്നുണ്ട്
അതെ ആ ആ ആ ആ
ഉം മൊളക് എന്ന് പറഞ്ഞാ ഒരു സൈസ് മല്ലി മൊളക് എന്ന് കേട്ടിട്ടോണ്ടോ
ഇല്ല എങ്ങനത്തേതാ അത്
ഉണ്ടമൊളക്
ആ ഉണ്ട മൊളകെന്ന് വെച്ചാല് ക്യാപ്സിക്കോ
ക്യാപിസ്ക്കം അല്ല അത്രയും വലുതല്ല ഉണ്ട മൊളക് ഒരു സൈസ് പാലിന്റെ ചൊവയുള്ളതാ
അതെ ആ
അതാണ് ഞങ്ങള് കൃഷി ചെയ്തോണ്ടിരുന്നത് ഇപ്പം അത് മാറ്റി നമ്മള് അതിന്റെ ഇത്തിരിയൂടെ വലിപ്പമുള്ള ഒരു കോടാലി മൊളകെന്ന് പറയും ആ മൊളകാണ് നമ്മളിപ്പോ ചെയ്യുന്നേ അപ്പം അങ്ങനെ അത് കൃഷി ചെയ്യുന്നുണ്ടെപ്പോയത് ചെറിയ വരുമാനം ഒത്തിരി ഇല്ല കൊറേ ച്ചൊള്ളു എന്നാലും നമ്മള് സൂക്ഷിച്ച് നമ്മള് വളെക്കെ ചെയ്ത് കൊടുത്താലേ നമ്മക്ക് ഇങ്ങോട്ട് എന്തേലും കിട്ടത്തെള്ളൂ
അങ്ങനെ പിന്നാ അവടെപ്പം ഇന്നും മഴ പെയ്തേയില്ല്യാ
പകല് മഴ മഴ പെയ്തോ ആാ ഇവിടെ പകല് വെയിലായിരുന്നു ഇപ്പ ഉച്ച കഴിഞ്ഞ് വൈകിട്ടൊരു മഴയുടെ കോള് വന്ന് ചെറുതായിട്ടൊന്ന് തൂളി പോയി
ആ ആ ആ
അങ്ങനെ ഒത്തിരിയില്ല അവിടെ കപ്പളങ്ങി കീട
ആ കുറെ വെള്ളമൊക്കെ വരുമ്പോൾ പൂവത് അപ്പ കുറച്ചുണ്ട് രണ്ട്
ആഹ് ഓവർ ചീഞ്ഞു പോവും
അതുതന്നെ പിന്നെ
ഹലോ ഹലോ കേൾക്കാമോ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കാമോ ഹലോ ഹലോ ഹലോ
ഹലോ
ഹലോ
ഹലോ കേൾക്കാമോ ഹലോ
ഹലോ ഹലോ കേൾക്കാമോ ഹലോ ഹലോ ഹലോ
ഹലോ
ഹലോ ഒന്ന് ശെരിയാന്ന്നോക്കേ
ആ ശരി ഓക്കെ ഓക്കെ ഓക്കേ